ആ പറ പറ സുഖാണോ
പനിയായിട്ടൊക്കെ ഇരിക്കുന്നു അവടെന്തൊക്കെയുണ്ട് വിശേഷം
ഇങ്ങനെ മഴ വെയിലൊന്നും ഇല്ല, ഇങ്ങനെ പോന്ന്
ആഹ എല്ലാടത്തും ഇത് തന്നെ ആയിരിക്കുവല്ലോ
ആന്ന് എല്ലാടം ഇതൊക്കെ തന്നായിരിക്കും അവസ്ഥ, കൊറച്ചു ദിവസം ചെറിയൊരു വെയില് തെളിഞ്ഞു നിന്നെ ആയിരുന്നു
ആഹ ആഹ നല്ല വെയിലൊണ്ടായ്ര്ന്ന്
ആഹ മഴ ആയി ഞങ്ങളെ വീട്ന്റെ മുറ്റത്ത് ഇച്ചിരിവെള്ളം നിക്ക്- എപ്പങ്ങാല അങ്ങ് തൊളുമ്പാവും അങ്ങ് ദേഷ്യം വരുംങ് പൊറത്തിറങ്ങാൻ പറ്റെ
റ്റ ശരിക്കും വെള്ളം നിക്കും, മഴ പെയ്താ ചെളിയും
ആ റോഡ് പൊങ്ങിയപ്പം
വെള്ളം നിക്കുവല്ലേ ആ ഇപ്പൊ റോഡ് ഫുള്ള് വെള്ളവായി, കൊളവായി
ആന്ന്, മൊത്തം ഇടിച്ചു പൊയ് മൊത്തം ഇട്ടേക്കുവാ
കൊളവായി നന്നായിട്ട് കെടന്ന റോഡല്ലാം ഇപ്പൊ കൊളവായി
ആ മൊ മൊത്തം വെള്ളവായിരിക്കുവ
ആ ഭയങ്കര ബുദ്ധിമുട്ടാ വണ്ടി ഓടിച്ചൊക്കെ പോവുമ്പോഴും
നടന്നു പോവുമ്പോ തന്നെ ഒരുമാതിരി പോല
അതെ
താന്നെങ്കിൽ ഇച്ചിരി അങ് മഴ പെയ്യുമ്പോഴേ റോഡ് മൊത്തവും അങ്ങ് കൊളം പോലെ ആവ്വാന്ന്
അതുപോലെ ഇപ്പ തന്നെ മറ്റേ ബൈപ്പാസ്സൊക്കെ കണ്ടില്ലേ അയ്നകത്തോടെ ഇത് ഇതിട്ടേക്കന്നല്ല വെള്ളം പോവാൻ മൊത്തം താഴോട്ട് വെള്ളവായിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ പോവുവ, വെള്ളവെല്ലാംകൂടെ റോഡില് വെള്ളം പോവാന്, സ്ഥലം ഇല്ലല്ലോ,
ഇല്ല നാലുവരി പാത ആക്കുവാന്നല്ലെ, ഇനി എന്ന് ആവാനാ?
അതെ, ഒള്ള റോഡല്ലാം ഇടിച്ച് നാശവാക്കിയിട്ടിട്ട്, അതെ അതെ, ഓ ഇത് വല്ല എത്ര വർഷം കൊണ്ടായല്ലേ? വർഷങ്ങളോണ്ട് പണിയ്യുന്നു ഇത്വരേ തീർന്നില്ല,
അല്ല അതുവല്ല ഇപ്പൊ തണലൊന്നു വില്ല, ഒരു ഒരു മരം പോലുംല്ല വെയില് വരുമ്പം മൊത്തം മുറിച് ച്ചളഞ്ഞ്..
അ്... ആഹ് സത്യം പറഞ്ഞ സ്ഥലമായിരുന്നു ബസ്സിലൊക്കെ പോയാൽ നമുക്ക് സ്ഥലം ഒന്നും പ മനസ്സിലാവത്തേ ഇല്ല എവിടാണെന്നും എവിടെറങ്ങണന്ന് എവിടെ പോണംന്ന് ഇന്ന് പോന്ന പോലായിരിക്കത്തില്ല നാളെ പോവുന്ന. സലം, ഹ്ഹ്...
ത് എവിടൊക്കെ പോയി ഇറങ്ങിട്ടുണ്ടെന്നഅറിയാവെ, ഇറങ്ങി.... അങ്ങട്തോന്നും ഉറങ്ങത്തില്ല. പിന്നെ ആലോചിക്കുന്ന് ഇങ്ങനെയല്ലല്ലോഉറങ്ങണ്ട്ന്ന്.
ആ... അതാ. തന്നെയല്ലേ ഇപ്പൊ ഒത്തിരി അങ് സ്റ്റോപ്പ് ചെയ്ത് ഒത്തിരിമാറി റിയായിരിക്കും നിർമ്മിക്കുന്നത്. നിർത്താന് ഇപ്പ യുടേൺഎടുത്ത് എത്ര തിരിഞ്ഞ് വരണോന്ന് അറിയാവോ, നമുക്ക് ഇതുവഴി പോകുന്നതിന് എത്ര കിലോമീറ്റർ ചുറ്റിയ ആയിരിക്കും തിരിച്ച് ഇങ്ങോട്ട് വരണ ആഹ്... ആ ഒരഅവസ്ഥയായി.
ആ... ഭയങ്കര ബുദ്ധിമുട്ടായിപ്പൊ.
പുള്ളേരെയൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഭയങ്കര പാടാ അതുകൊണ്ട്
ആ... ഏത് സ്കൂളിലാ പോണ് ന്ന്ട്ട്
ഞാന് വേദനയിലും ഉണ്ട്. പിന്നെ ഇവിടെ വേറെ സ്കൂളിലും ഉണ്ട് ഗവൺമെന്റ് സ്കൂളിലുണ്ട്. ആ...
ആഹ....
ആ...
ഇക്കന്താ ഡ്രൈവറാണോ ബസ്സിലെ?
ഇക്ക നമുക്ക് ബസ്സുണ്ട്. ആ... രണ്ടെണ്ണം ഉണ്ട് ട്രാവലറും ഉണ്ട് ഒരു മഹേദ്രടെ ടൂറിസ്റ്ററും ഉണ്ട്. അപ്പൊ വല്ല്യ വണ്ടിയില് ഇക്ക ഇക്കക്ക് വേറൊരു രീതിൽണ്ടോ ഓട്ട. ഇക്ക അവിടെ അങ്ങ് പോ. അപ്പൊ ഈ... ചെറിയ വണ്ടിൽ ഡ്രൈവറും വെച്ചിട്ട് ഞാനും കൂടാ പോന്നുന്നത്. എങ്ങനെ പോവാ ആഹാ... പിന്ന വേറെ
പിന്നെന്ത് വേറെയാ... ഓന് ആ സ്കൂളിലാണോ പഠിക്കുന്നേ?
ആ് ഓരെ ഗവൺമെന്റ് സ്കൂളിലാക്കിയായിരുന്നു അവിടെ,
ആ... അങ്ങനെ ബസ്സില് വരുവോ തിരിച്ച്?
ബസ്സിലാവരുന്നത്. നളെ കൊട്. ആ... അവിടെ ഓട്ടോ അവിടെ ഞങ്ങൾക്ക്ഒരു ട്രിപ്പുണ്ട്. അയിന്മുമ്പ് വേറെ സ്കൂളിലുണ്ട് അവിടുത്തെ കഴിഞ്ഞിട്ടാ ഇവരെടുത്ത്.
ആ... രാവിലെ വൈകിട്ടും പോവാ?
ആഹ..,. പോവും വേറെന്താ ഉണ്ട്.
വറെ എവിടെയാ... കിടക്കന്ന്, വേറെന്താപരിപാടി, ഇനി എന്ത്പ്രത്യേകിച്ച്പരിപാടിയൊക്കെ
ക്കാക്ക്, ഫുള്ളൊന്നും, കൊടുത്തില്ല, പുള്ളോന്നും കൊടുത്തില്ല. എന്നിട്ട് കൊടുത്തിട്ട്, പിന്നെപാത്രംകഴുകലും, അരിഅരക്കലോ, അരി അര ദോഷക്ക് ങ്ങൾ, ആഹാ...
നേരത്തെആട്ടിവെച്ചതല്ലേപുളിക്കത്തൂ ള്.
ആ... അരച്ഇ, ഈ ഗെയിൻഡർ ഉള്ളതോണ്ടേരണ്ട്, മൂന്ന് ദിവസത്തേക്ക്അരക്കാൻപറ്റും. അപ്പൊദോശക്കാ ഉഴുന്നുംകൂടെ ട്ടാഅല്ലേലും അരയത്തില്ല, അപ്പൊ ഉഴുന്നുംസെപ്പറേറ്റ്ഇട്ട് വേണം അരക്കാൻ അങ്ങനഅത് അങ്ങനെമാവ് വെളിൽ എടുത്തു..... ഇതിക്ക് ഉഴുന്ന് പിന്നെ അരച്ച് വെച്ച് കൊറച്ചൂടെകഴിഞ്ഞിട്ട് അത് രണ്ട്...... ണ്ടുംകൂടെമിക്സ്ആക്കിവെക്കണം. ഫ്രിഡ്ജിഇരുന്നോണ്ട് തണുത്തിരിക്കുവ. ഇച്ചിരിതായാല്അതും കൊറച്ച് മതിയെല്ലോ. ഗ്രെയ്ണ്ടെറിഅരക്ക്ണോണ്ട്മൂന്ന് ദിവസെത്തെകൊക്കെഅരക്കാൻ പറ്റും. രണ്ട് കിലോ അരിയൊക്കെ കൊള്ളേയ്. അങ്ങനെ, ആ ഇണ്ട് എന്നറിയതില്ലേ മിക്സി, പോലത്ത, അല്ല, അങ്ങനെ, അല്ലാതെ, റൗണ്ട്രിക്കും പിന്നെ, ഇങ്ങനെ, കല്ലേലരക്കത്തില്ലേ, അതുപോലെ, അതുപോലെ അതിനകത്ത്, കല്ലുണ്ട്.
ആഹ.
വേറെറെന്താ, ഉണ്ട്
ഇടി ഇങ്ങനെെ കിടക്കുന്നു ഇവിടെ പ്രത്യേിച്ച് ഇവിടെ ഉണ്ടായി അരിയാട്ട നാളെ അപ്പത്തിനാട്ട കേക്കാൻ പറ അ, നാട്ടി, വെച്ചു
ആഹ, ആഹ. ജോലിയൊക്കെ, ചെയ്യുവോ
ജോലിയും, ചെയ്യത്തൊന്നുംല്ല, അങ്ങനെ, ജോലിയും, ചെയ്യാറിയത്തില്ല അരിയൊക്കെ, ആട്ട കൊടുക്കും, പിന്നെ ചമ്മന്തിെല്ലാം, അരക്കോ ക്കാ, മീൻകറിയൊക്ക ആ, അതൊക്കെ, ഇവര്, ചെയ്യും ഉം, ആഹ, ഉമ്മട്, ഉമ്മ, ജായമ്മട തമ്പി, കമ്പിട്ട്
ആഹ്, ആഹ്
അപ്പ, അെ, സർജറി, കഴിഞ്, അപ്പം, ബാൻഡേജ്, കിട്ടിയേക്കുവ, അപ്പം, ജോലിയൊന്നും, ചെയ്യത്തില്ല
ആഹ, ആഹ്, എന്താ, പറ്റി, വീണായിരുന്നു
ആഹ് അത്, ശരി, ഒരു, അടുക്കള, വശത്ത്ന്ന്, ഇങ്ങനെ, സ്റ്റെപ്പ്നൊന്ന്, വീണതാ
ആഹ, ആഹ
പ്പൊരാഴ്ചയായി, എടുത്തിട്ട്, ആപ്പോ ഓൽ പറഞ്ഞു നാലാഴ്ചത്തേകയ്യ
ആഹ, ആഹ്, ആഹ്, പര അതെതെ, പിന്നെന ക്ക, കഴിഞ്ഞാ, ഭയങ്കര മെനക്കേടാ, വു
ആഹ, ഇപ്പ, എവിടെന്ന്, ത, തട്ടിയാല, എല്ലാം, അങ്ങ് ഒടിഞ്ഞു
ആ, എ, ക്കാടെ കൂട്ട സേറിന്റെ, മോന് നിനക്ക് മൂന്നും, പിള്ളേരുണ്ട്, അവര് മൂന്നേരോടെ, ഒന്ന്, കളിച്ചുകോണ്ടിരുന്ന ഇവനായിരുന്നു, മൂത്തത്, ഈ ഇളയവം വന്ന് കാലേക്കൂടെ, വീണ്, അവന്റെ കാലിലക്കെ, ഇതുപോലെ ല്, പൊട്ടി, കമ്പീട്ടേക്കയപ്പം
കമ്പിട്ടേക്കവാന്നാ, ആഹ
ആഹ്, കമ്പിട്ടേക്കുവ, ഒന്നന്നര, വർഷം, ങ്ങാട്ടീടണം ഇട്ടേക്കണം, അത്, കഞ്ഞിട്ട്, ആഹ്
അതി, ഇപ്പോ, രണ്ടു വർഷ, കിട്ടൻ, തോന്നുന്നത്, കാലാവധി, കഴിഞ്ഞപ്പോ, പോയി എടുത്ത്
ആഹ, അത്രെആയ ആഹ ഇനി മാറ്റിയിതേണ്ടി വരുവാ അതോ?
ഇല്ല ഇപ്പ ഇല്ല കമ്പി എടുത്തല്ല എടുത്ത് ക്ലാസ് പ്ലാസ്റ്റർട്ടുന്നെഅതേണ്ട് ഒരു മാസം അങ്ങോട്ട ഇട്ടെന്ന് തോന്നുന്നു പ്ലാസ്റ്റർ. അത് കഴിഞ്ഞപ്പോ എടുത്തപ്പപ്പോ ഒരാഴ്ചട്ടായി എടുക്കാൻ പറഞ്ഞു അനെ എടുത്തത്ത് കിഞ്ഞപ്പോ ബൻഡേജ് ചിറ്റാൻ പറഞ്ഞു കൈ
ആ ആ ആ ഇത് കൊച്ച കൊ വ ഇവനായിരുന്നു മൂത്തത് അവന്റെ തലികുടെന്ന് വീ്ണതാ അപ്പഴത്തേക്ക് ആ വ കുഞ്ഞി നന്ന് വീണ അപ്പ അതൊക്കെ വലിയല്ലാ പൊട്ടിയത്.
ആഹ
കമ്പി ഇട്ടല്ലേ പറ്റും കമ്പി ഇട്ട് ഇതായിട്ട് ഇണക്ക്. ഉം
കാലാവുമ്പോ ശെരിയാകും കൈ ഭയങ്കര ബുദ്ധിമുട്ടാ
ഉം
വലത്തെ കൈ കൂടാ അതുകൊണ്ട് ചോറ് ഇന്നാനൊക്കെ വലത്തെ കൈ കൂടാ ചോറ് ഇപ്പൊ തിന്നാൻ പയങ്കര
ആഹ് അതെ അതെ വലത്തെ കൈയ അല്ലേ എപ്പോഴും ഞമ്മൾ ഉപയോഗിച്ചോണ്ടിരിക്ക ഇടത്തേക്കയെ കാട്ടി
ആ
എന്തായാലും ഓരോരുത്തർക്കും ഓരോന്നും വരാനായിരിക്കന്ന ഉ അപ്പൊ അങ്ങോട്ടും എടെ ഉ്മ്മ ഉണ്ട അമ്മൂമ്മ ഉണ്ടോ?
ഇല്ല ഇമ്മച്ചി അങ്ങോട് പോയ്‌ കമ്പി ഇട്ടന്ന് കൊറേ നാള്കൈഞ്ഞ ജോലിയൊക്കെ ചെയ്യര തന്നെ അപ്പം ഇപ്പ ഇപ്പഴാർക്കേ സർജറി കഴിഞ്ഞത് അന്നേരം പിന്നെ അന്നേരം മുന്നേ അതിന് മുന്നേ ഇവിടെ ഉണ്ട്.
ആ
ഉ പിന്നെ കുഞ്ഞാട അങ്ങനെ ഇവിടെ നിക്കും എന്ന അനിയത്തിട അങ് പോയി നക്കൊക്കെ ചെയ ഇവിടെ
ആ ആ ആ പിന്നെ വേറെന്താ ഉണ്ട്.
പിന്നെ വേറെ എന്തോ ഇവിടെങ്ങനെ ഇടേനെ ഇരിക്കാൻ കിടക്കൊക്കെ ചെയ്യുന്നു
ആ പഠിക്കാനൊന്നും പോവില്ലല്ലാ ലോ ലെ
അല്ലാ വേ കോച്ചിങ്ങിന് പോണം ഇ ഇത് കഴിഞ്ഞിട്ട് പോവാൻ വിചാരിച്ച് ഇത് ഉച്ച വരെ ഉണ്ട് അന്നേരം രണ്ട് മണിയായി ഒന്നര രണ്ട മണിയാവ വീട്ടു വരാം അന്നേരം പിന്നെ പോക്കടക്കത്തില്ല അടുത്ത മാസം എക്സാമ്കഴിയ അല്ലെ ഫ്രീ ആവല്ല അ അവൊ പിന്നെ പോവാന്ന് വിചാരിഅവരും പറഞ്ഞ അന്ന്അങ്ങനെ പോവാന്ന് പറഞ്ഞ അവള്മാര്
ആ ആ ആ
ഇ ഇപ്പ എന്തേലും പോണില്ലല്ലേ?
ഇല്ല ഞാന് പി എസ് സി കോച്ചിന്ന് പോയ്ക്കൊണ്ടിരുന്ന ഇപ്പ ഈ വണ്ടി പോക്ക് ആയതു കൊണ്ട് നിർത്തി
ആ
ഉം എഴുതുന്നുണ്ട് ഇല്ല ഞാനൊരു ഒന്ന ഒ ഒന്നര വർഷം കൊച്ചേനന് പോയി അവിടെ പിന്നെ രാവിലെ ആയിരുന്നു ടൈമ രാവിലെ ഏഴ് മണി തൊട്ട് ഒമ്പത് മണിവരെ അതേ ഉള്ളായിരുന്നു. ഒരു വീട്ടിലായിരുന്നു സാറ് പി ഒത്തിരി പിള്ളോര് വരും അവിടെരുന്നുന്ന അവർ പല ജോലി കിട്ടും അതുപോലെ അങ് ഇരുന്ന് പഠിക്കാം പിന്നെ ക്ലാസ് അത്രേ ഒള്ളൂ പിന്നെ നമ്മക്ക് എത്ര നേരം വേണങ്കിലും അവിടെ ഇരുന്ന് പഠിക്കാം നമ്മക്ക് പറ്റത്തില്ലല്ലോ അങ്ങ
ആ
പിള്ളാരും പിന്നെ എല്ലാതെ പെൺപിള്ളേരും ഒക്കെ വന്നിര്ന്ന് പഠിക്കുവായിരുന്നു ആ അപ്പ് ഒമ്പത് മണിയാകുമ്പേ ഞങ്ങള വീട്ടിൽ അങ്ങനെ പോയി പിന്നെ എഴുതുന്നുണ്ടായിരുന്നു
ആ ആ ആ ആ എങ്ങനെ എക്സ്പാഡ് ആണോ
പാടാ പൊതുവേ പഴയ പോലെന്നും അല്ലാസ് എല്ലാം സിലബസ് മാറി ഇപ്പ ഇപ്പം വേറെ വേറെയൊക്കെ ചോയ്ക്കിണ അപ്പം നല്ല ട്ടഫാ പി എസ് ‌ ഏ ആആ പിന്നെ ഓട്ട ച്ഛൻ വിട്ടു പോയി പിന്നെ വെറുതെ പോയി എഴുതുന്ന അല്ലാതെ പഠിത്തം ഒന്നും ഇല്ലല്ലോ
ഉം പഠിച്ചിട്ട് പോയിതേണ്ട എന്തേലും കിട്ടും
ആ പഠിച്ചിട്ട് പഠിച്ചാ കിട്ടോക്കെ ചെയ്യാം വേഗോന്നു പറഞ്ഞിരിക്ക
ആ അപ്പ നമ്മൾ അങ്ങനെ പറഞ്ഞ് ഇരിക്കുന്നില്ലല്ലോ മാക്സ് ഭയങ്കര പാടാന്ന് പറയുന്നേക്ക
അത് ഇത് പഠിച്ചു വഴിയൊക്കെ പഠിച്ച് വെച്ചാഅത് എളുപ്പവ ചെയ്യുന്നത് മാക്സൊക്കെ പൊതുവെ എളുപ്പംമാർക്ക് മേടിക്കാൻ പറ്റിയ സംഭവങ്ങളാ ആ മെത്തേഡ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ എങ്ങനാ ഓരോന്ന് ചെയ്യണ്ടേന്നുള്ളത് മേമ് അ ആ ശരി